ഹലോ
കേക്കാവോ?
ആഹ് കേക്കാം അമ്മ കേൾക്കാം ഇപ്പൊ കേക്കാം നേരത്തെ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല
ആ എന്നാ ഉണ്ട്‌ വിശേഷവൊക്കെ?
വിശേഷം ഇവിടെ സുഖവായിട്ടിരിക്കുന്നു മഴയുണ്ട് നല്ല മഴ
ആ അങ്ങനെ രാവിലെ കാപ്പിയൊക്കെ കുടിച്ചോ?
രാവിലെ ഞങ്ങക്ക് ദോശയും സാമ്പാറും ആയിരുന്നു കഴിച്ചു ഒരാള് അംഗനവാടി പോയി ഒരാള് ഇവിടെ തന്നെ ഉണ്ട് ഹ്
ആഹ്
അങ്ങനവാടി പിള്ളാർക്ക് അവധിയില്ലല്ലോ
ആഹ് ഇപ്പ ആ ശെരിയാ അവധി ഇല്ലല്ലോ കഴിഞ്ഞ ഇടക്ക് ഒരാഴ്ച അവധി ഉണ്ടായിരുന്ന്‌ അല്ലേ ചൂട് കൂടിയ സ
ആ ഉണ്ടായിരുന്നു ചൂടായിരുന്നു ആഹ് ചൂട് കൂടിയ സമയത്ത് അവധിയായിരുന്നു തീരെ സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നപ്പോഴേ കുഞ്ഞുങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടല്ല അതുകൊണ്ട് ഒരാഴ്ച അവധിയായിരുന്നു അവധിയാണെങ്കി ലും അവർക്കുള്ള പാലും മുട്ടയൊക്കെ നമുക്ക് തുറന്നപ്പോൾ തന്നെ കൊണ്ട് തരും കേട്ടോ അങ്ങനൊക്കെ ഉണ്ടായി
നമ്മുടെ വീട്ടിൽ കൊണ്ട് തരുവായിരുന്നോ?
ആ നമ്മള് കൊണ്ടാക്കാൻ പോയപ്പോഴേ പിറ്റ് പിന്നെ ഏ ക്ലാസ്സ് തുടങ്ങിയപ്പോഴത്തേക്കും നമ്മള് കൊണ്ടാക്കാൻ ചെന്നപ്പ പ്പോ നമ്മുടേ തന്ന്‌ വിട്ട്
ഓ ഇത്രയും ദിവസത്തേക്കുള്ളതല്ലേ ഓ അങ്ങനെണ്ടായിരുന്നു മ് മൂത്ത കൊച്ചെന്തേ ആ സ്കൂളിൽ പഠിക്കുന്നതാണോ?
ആ അവൻ സ്കൂളിൽ പഠിക്കുന്നു രണ്ടുപേരും വഴക്കാ പിന്നിപ്പ പോവാൻ തുടങ്ങിയപ്പൊ തൊട്ട് കുഴപ്പില്ല ഒരാൾ മാത്രമാണെങ്കി വല്യ പ്രശ്നം ഇല്ല
അഹാ
ഇരുന്ന് കളിച്ചോളും രണ്ടാളും കൂടെ ആവുമ്പോ വഴക്ക
ആഹ് ശെരിയെട്ടോ അവന് പുസ്തകവൊക്കെ വാങ്ങിച്ചോ? മൂത്തവന്
ആഹ് പുസ്തകം എല്ലാം വാങ്ങിച്ചു പുസ്തകം ഇന്നലെ പോയി ഏ ബുക്ക് ബാക്കി ബുക്കുകളൊക്കെ വാങ്ങിച്ചു
ആഹ് സ്കൂൾ പർച്ചേഴ്സ് എല്ലാം കഴിഞ്ഞു
ആഹ് കഴിഞ്ഞു കഴിഞ്ഞു ഇന്നലെ ആരുന്നെല്ലാം ഇന്നലെ ഞാനും മു ആളും കൂടെ പോയി കൊറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ബുക്കൊക്കെ നമുക്ക് ഓഫറിന് കിട്ടത്തില്ല അല്ല ഞാൻ കൊണ്ടു വിട അടുത്താ കൊണ്ടു വിടുവാ
ആ അടുത്ത് പോന്നോളൂ അല്ലേ ഇപ്പൊ പിന്നെ പിള്ളോര് ആരും നടന്നു പോകുന്ന പിള്ളേരില്ല സ്കൂളിലേക്ക്
ഇല്ല നമുക്ക് വിശ്വസിച്ചു വിടാനും പറ്റത്തില്ല പേടിയാ
ആഹ് സ്കൂൾ ബസ്സിൽ പോയി. സ് വീട്ടിൽ വന്ന് എറങ്ങുന്ന പിള്ളേർ. ഇവിടെ എല്ലാം പിള്ളേർ അങ്ങനെയാ. തന്നെ പോകാനുള്ളത് തന്നെ ബസ്സിന് കേറി പോകാനുള്ള ദൂര ഉള്ളെങ്കിൽ പോലും എല്ലാവരും ഇതുപോലെ സ്കൂൾ ബസ്സിനെ ആശ്രയിക്കുന്നെ.
ആണ് ഇവിടെയും കൂടുതൽ പേരും അങ്ങനെയൊക്ക്യെ പോകുന്നത്. പക്ഷെ ഇനിപ്പോ അടുത് ത്തായതൂ ണ്ടെ
അതെ പണ്ടൊക്കെ അഞ്ച് കിലോമീറ്ററോളം ബസിന് നടന്നു പോയി എല്ല ഒന്നും ബസ് സൗകര്യംന്നും ഇല്ലാതപ്പം. കിലോമീറ്ററോണ ഒന്ന് നടന്ന് പോയല്ലേ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നതെ
ആതെ നമ്മളാണെങ്കിലും കൊറച്ചട ദൂരൊക്കെ നടന്നക്ക്യെ
ആ നമ്മള് പഠിച്ചപ്പോ ഇതുപോലെ സ്കൂൾ ബസ്ല്ലായിരുന്നൊ നമു കിട്ടുന്ന ബസ് പിന്നെ ഇടിച്ച തള്ളി കേറി ബസിന് വണ്ടി കേറി പോയി എറങ്ങുമായിരുന്നു. ശെരി ഇപ്പന്ന് വച്ചാ ആ ഒരു കുത്തുമുടി. ഇപ്പൊ കോളേജില് വരെ സ്കൂൾ ബസാ അല്ലെ കോളേജ് ബസ് ആയിട്ടേ ഉണ്ടല്ലോ
ആണ് ആണ് ആണാണ് ഉണ്ട് അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് സൗകര്യ പോകാനും വരാനും ഒക്കെ
ഈ മഴക്കാലത്ത് പിന്നെ സൗകര്യാ ട്ടോ എന്ന് വെച്ചാല് നടന്നു പോകുന്ന ബുദ്ധിമുട്ട് ആവൂല എങ്ങനെയാണെലും െ മഴക്കാലത്ത് കൊടയൊക്കെ പിടിച്ച് പോകുമ്പ മുഴുവൻ നനയും സ്കൂളിൽ ചെല്ലുമ്പോഴത്തനെ
ആണാ ആണ്
സ്കൂൾ ബസ് ആണെങ്കിൽ നമുക്ക് പിന്നെ ആ. വീന്റെ മിറ്റത്തിന്ന് കേറ്റി വിട്ടാല് അവര് സ്കൂള്ല് പോയി എറങ്ങുന്നേ ഒരു തുള്ളി ഒരു കുടയുടെ ആവശ്യം പോലും അവർക്കിപ്പ ആവശ്യ ഇല്ല
ആണ് ശരിയാണ്. അടുത്ത വരെ വര്വല്ലോ. ബസ് ഇപ്പൊ എല്ലായിടത്തും വീടുകളിൽ തന്നെ വരുവല്ലോ സ്കൂൾ ബസ്സ്.
ആഹ് അത് തന്നെ ഉ അതുപോലെ ഇപ്പോഴത്തെണ പിള്ളേരുടെ ബായിക ആണെങ്കിലും അവര് പറയുന്ന പിള്ളേരുടെ പറയുന്ന ബായിക ആണ്ലും നമ്മുടെ മേടിച്ച് ഷോകുകളിലും സ്കൂബി ഡേ ബാഗ് അല്ലെ ചോട്ടാബിയുടെ അല്ലെങ്കിൽ സ്പൈഡർമാന്റെ ബാഗെന്ന അവര് പറയുന്നേ അതാ മേടിച്ച് കൊടുക്ക്ണ്. പണ്ടെന്ന് വെച്ചാൽ അങ്ങനെ അല്ലായിരുന്നല്ലോ പെട്ടി വലി കൈ പിടിച്ചുകൊണ്ടൊക്കെല്ലായിരുന്നെ പുസ്തം സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്.
പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുല്ല. ഇപ്പൊ കാർട്ടൂൺക്കെ കണ്ട്.
ഇപ്പൊ കാർട്ടൂൺ കഥാപാത്രങ്ങൾ അവരുടെ എല്ലാം.
ആന്ന് ശെരിയാ ബുക്ക് വായിക്കാൻ ചെന്നാലും ബാഗ് മേടിക്കാൻ ചെന്നാലും
ആ കഴിഞ്ഞ ദിവസം ഞങ്ങ ഇ പർച്ചേസിന് ഇറങ്ങിയപ്പോളാവും വാട്ടർ ബോട്ടില് കണ്ടതാ അത് പല ഷേയ്പ്പിലുള്ളത് സാധാരണ ഒരു കു ഇപ്പി ഇതല്ലെ നമ്മള് കണ്ടൊള്ളു ഇപ്പോന്ന് വെച്ചാല് എന്താ ഒന്നെങ്കി റോബോട്ടിന്റെ ഷേയ്പ്പ്. അല്ലെ ബസ്സിന്റെ ഷേയ്പ്പില് അല്ലെ കാ ട്ടൂണിന്റെ ഓരോ രൂപങ്ങള്ണ്ട്. അതിന്റെക്കെ ഷേയ്പ്പിലാ കുപ്പിയിരിക്കുന്നെ. അപ്പൊ അത് മതി പിള്ളാർക്ക്. അത് കാണുമ്പം ഒരു ആകർഷണവാ കുട്ടികൾക്കെ
അതെ ശെരിയ. ബാഗിനകത്തും പല പല പല പല സൈസ് ബാഗുകളാ കളർ ഇള്ളതും. ഡോറാടെ ബാഗ്.
അതൊക്കെ മതി കുട്ടികൾക്ക് പണ്ടെന്ന് വെച്ചാ എന്താ മറ്റൊരു അലൂമിനിയം പെട്ടി ഉണ്ടായിരുന്നല്ലൊ. ആ പെട്ടിക്ക് അകത്തെല്ലായിരുന്നൊ ബാഗ് പുസ്തകൊക്കെ വെച്ച് തൂക്കി. പിടിച്ചോണ്ട്പോയൊരു കാലം ഉണ്ടായിരുന്നല്ലൊ.
അത് ശരിയ പണ്ടത്തെ ആൾക്കാര് കയ്യി പിടിച്ചുകൊണ്ട്
ആഹ് കൈ പിടിച്ചോണ്ട് പോവുന്നു അന്നും ഇതുപോലെ നടന്നാ അവര് പോണേ എത്ര ദൂരം ഒണ്ടേലും അവര് നടന്നാരിക്കും സ്കൂളി പോയ്ക്കൊണ്ടിരിക്കുന്നതേ
അമ്മമാരൊക്കെ പറയുന്ന കേക്കാ മഴയായാലും ചേമ്പലയോ വാഴയിലയോക്കെ തലയിൽ ചൂടിക്കൊണ്ട് പോയിരുന്ന കാലം ഒണ്ടായിരുന്നു
അതെ അതൊക്കെ വെച്ച് നോക്കുമ്പോ നമുക്കിപ്പം വല്യ ഗുണവാ എന്നുവെച്ചാൽ സ്കൂൾ ബസ്സിന് പോവുമ്പം മഴേയും വേണ്ട ആഹ് നനയേണ്ട കുട്ടികൾക്ക് സുഖായിട്ട് പോകാം നമുക്കും ടെൻഷനില്ല
അതെ നമുക്കും ടെൻഷൻ വേണ്ടല്ലോ പിള്ളേരെ നമ്മള് വീട്ടിന്ന് കേറ്റി വിട്ട് കറക്റ്റ് സ്കൂളിൽ ചെല്ലും സ്കൂളിന്ന് കേ ടച്ച് വീട്ടി വരും
കറക്റ്റ് ടൈമിങ്ങില് വരൂല്ലോ ആഹ്
ആണ് നമ്മള് കാത്തിരിക്കുവല്ലോ ആഹ് സമയം നോക്കി നമ്മള് കാത്തിരിക്കും നാളെ ത്തി വിടുന്നതും ഇപ്പൊ ഭയങ്കര പേടിയ
ടെൻഷനും വേണ്ട വേറെ എവിടെലും പോവൂന്നോ അല്ലെങ്കി പിള്ളേർക്ക് വണ്ടി കിട്ടിയോ എന്നുള്ള ടെൻഷനടിച്ച് നമ്മളിരിക്കണ്ടേ
ആഹ് അത് ശരിയാ വളരെ കറക്റ്റ് ശരിയായ കാര്യം പ്പൊ അത്രേം ബുദ്ധിമുട്ടില്ല
ബുദ്ധിമുട്ടില്ല
സ്കൂളുകാര് നമ്മള് ചേർ ക്കാൻ ചെല്ലുമ്പഴെ നമുക്ക് ആദ്യം തരുന്ന ഒറപ്പതാ സ്കൂൾ ബസ് സൗ വാഹന സൗകര്യം ഉണ്ടെന്ന് പ്രത്യേകം പറയും അങ്ങനെ നോക്കിയാണല്ലോ എല്ലാരും വിടുന്നത് കുട്ടികളെ വിടുന്നതും വാഹന സൗകര്യം ഉണ്ടോന്ന് നോക്കിയല്ലേ
ടുന്നത് നമ്മുടെ മിറ്റത്തൂടെ ഏത് വണ്ടിയെ പോണേ ആ സ്കൂളിലെ നമ്മള് ചേർക്കോള്ളൂ
ഉം അത് സാ ഇപ്പഴത്തെ കാലം അത്രക്ക് മോശവല്ലെ കുഞ്ഞുങ്ങളെ നമുക്ക് തനിച്ചു വിടാൻ നമ്മള് ജീവിച്ച സാഹചര്യം പോലല്ലല്ലോ
കുറവാട്ടോ സത്യമാണേ രണ്ടു പിള്ളേര് ത സ്ഥിരം തന്നെ നടന്നു പോകുന്നത് കണ്ടാ നോ നോട്ട് ചെയ്ത് ആൾക്കാര് നിൽക്കുന്ന ആൾക്കാര് കാണും നമുക്ക് ടി വിയിലൊക്കെ നമ്മള് ഒരുപാട് ന്യൂസുകൾ കേട്ടിട്ടില്ലേ അങ്ങനെ
അതുകൊണ്ട് പേടിയ മറ്റേന്നാ അവരുടെ പ്രായത്തില് നമ്മള് നടന്ന് ഒറ്റയ്ക്ക് കളിക്കാനൊക്കെ രാവിലെ വീട്ടീന്ന് പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറുണാൻ പോലും വരാതെ കളി കളിയാ പ്പൊ നമുക്കങ്ങനെ വിടത്തില്ല അവരെ വീട്ടിൽ തന്നെ അടച്ചിട്ടേക്കും
ഇപ്പൊ പിള്ളേർടെ കളീം കൊറവാണ് പറയാണെങ്കിലല്ലേ വെക്കേഷൻ ടൈമിലൊക്കെ ആണേലും പിള്ളേര് കൂടുതലും ഫോണിലും ടിവിയിലു ഒ വീട്ടി തന്നെ റൂമിനകത്ത് മാത്രോള്ള കളികളായി
നമ്മള് ഒരെ പൊറത്തോട്ടധികം വിടാതെയായി
ആഹ് നമ്മള് പറയും നമ്ക്ക് പണ്ടത്തെ പോലെ എന്നാച്ചാല് ഫ്രീ ആയിട്ട് വിടാൻ പറ്റില്ല ഇപ്പൊ നമുക്കൊരു ടെൻഷനും ഉണ്ട് ഉള്ളില് പോയിട്ട് ഇത്ര സമയിട്ടും കുട്ടികളെ കണ്ടില്ലേ എന്ത്യേന്നൊരു പേടി നമുക്ക് വരും
പേടിയുണ്ട് കാരണം വാർത്തകളങ്ങനെ ദിവ
ആഹ് അതന്നെ ഓരോ മാധ്യ നമ്മള് ഓരോ വാർത്തകൾ കേൾക്കുന്ന ആഹ് രീതിയിലായെണ്ട് നമുക്കൊരു ടെൻഷനാ ഇപ്പ പിള്ളേരെ സ്കൂളിലൊന്ന് വിട്ണെ അല്ല ചെല ട്യൂഷ് ട്യൂഷനൊക്കെയല്ലെ നമ്മള് വിടു പിള്ളേരെ വിടുമ്പം നമ്മള് ചെലപ്പോ കൊണ്ട് വിടും അവിടംവരെ തിരിച്ച് വിളിച്ചോണ്ടും വരും നമുക്കതുപോലെ ഒരു ടെൻഷന് നേരന്ന് അങ്ങനെ പേടി പേടിക്കണ്ടേ ഒരു കാലവില്ലാരുന്നല്ലേ
ആത്ശരിയാ ഇപ്പ അവരുടെ കാര്യം ഓർക്കുമ്പോ കഷ്ടം തോന്നും നമ്മള് ജീവിതത്തില് ജീവിച്ചആസ്വദിച്ച കാര്യങ്ങളൊന്നും അവർക്ക് ഇപ്പോ സത്യം പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ലേ മാവേക്കേ മാവെ കല്ലെറിഞ്ഞ് കളിച്ചതും ഊഞ്ഞാലെട്ടി കളിച്ചതും ഓടിച്ചാടി കളിച്ചതും സാറ്റ് കളിച്ചതും ഇപ്പം അവർക്ക് ഒരുപാട് കാര്യങ്ങള് അവർക്ക് പറ്റുന്നില്ല അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങള് ഇപ്പം ഫോണും മറ്റ് കാര്യങ്ങളും ഒക്കെ അഞ്ജുവെ ആഹ് കമത്തിയങ്ങ് മലത്തിയൊന്നും വെക്കല്ലേ എല്ലാം കമത്തിയങ്ങ് വെക്കണം കേട്ടോ
കുട്ടികളെ പൊറത്തിടണ്ടാ ആഹ് പേടിറണം